ഹലോ.
ആഹ് ഹലോ. നമസ്കാരം.
എന്തേക്കെ ഇണ്ട് വിശേഷങ്ങള്.
ന്താ നല്ല വിശേഷം സുഖമായി പോകുന്നു.
എന്താണ് മഴയുണ്ടോ
ഇല്ല ഇവടെ മഴ പേയ്തീല്ല ഇന്ന്. ഇന്ന് വെയില. ഇപ്പം ഇര്ട് കൂടി ഇങ്ങനെ വന്നീനി ചെറ്യേ പാറ്റൽ പാറ്റി പോയി മഴ ഇല്ല.
ഉം എന്താണ് സ്കൂൾകാരക്ക വന്നോ
ഓഹ്. സ്‌കൂളാരൊക്ക വ
ഹലോ,
സ്കൂള്കാരൊക്ക വന്നു.
ചയക്ക കുടിച്ചോ
ആ ആ ചായക്ക കുട്ച്ചു ഓര് കളിക്കാം പോയിണ്
ഉം ഉം എവ്ട്ന്നാണ് കളിക്കല്
ഇവടെ വി വീട്ന്റെ മുറ്റത്ത്ക്ക് പോർത്ത്ക്ക് എർങ്ങി കളിക്കും. അട്ത്ത വീ ട്ട്ക്ക് പോയാണ്ട് അവ്ട്ന്ന് ഒക്ക ഇങ്ങനെ കളിക്കും കൊർച്ച് രണ്ട് മൂന്നാല് കുട്ടിയള്ണ്ട് മൂന്നാൽനല്ല കൊർച്ച് കുട്ടിയള്ണ്ട്. അപ്പോലോ ഓരോ കളി ആയിട്ട് അവ്ടെ റോട്ട്മ്മല്. പോക്കറ്റ് റോഡ് ഇണ്ട് അപ്പം വീട്ന്റെ മുറ്റത്ത് നിന്നാണ്ട് അങ്ങനെ കളിക്കും ഉം ചെർതായിട്ട്. പ്രൈവറ്റ് റോഡാ നമ്മളെ കൊർച്ച് വീട്കളിലേക്ക്ള്ള റോഡാ.
ആ ആ
അപ്പൊ കൊറേശേ ഒന്നോ രണ്ടോ വണ്ടി എപ്പളെങ്കിലൊക്ക ഇങ്ങനെ വന്നൊണ്ട്ക്കോള്ളൂ.
ഉം ഉം.
എപ്പളും വരൂല ഇപ്പൊ അവ്ട്ന്നൊക്ക ഇങ്ങനെ. കളിക്കും റോട്ട്മന്നും. വീട്ന്റെ മുറ്റത്ത്ന്നൊക്ക ഇങ്ങനെ എല്ലാരും പാടെ കൂടിയാണ്ട്.
ഉം ഉം. അതൊണ്ട് പിന്നെ മൊബൈല് കാണാന് ഒന്നും ഇര്ക്കൂല കൊർച്ചൊന്ന് പൊർത്തറങ്ങി കളിച്ചാല് ലെ
ആ ഇപ്പൊ മൊബൈല അല്ല മഹ് രിബാങ്ക് കൊട്ത്താ അവ്ത്ത്ക്ക് കെറിയാല്. കളി ഒക്ക കഴിഞ്ഞ് മേലകി അവ്ത്ത്ക്കെറിയാല് വാണ്ടിയരും കൊർ ചേര ഉം
അത് കഴിഞ്ഞിട്ടാ പിന്നെഴുതാനും വായിക്കാനും ഒക്കെ ഉള്ളത് നോക്കുവൊള്ളു
ഉം ഉം
കൊറച്ചേരം ഒന്ന് തരുവോ കൊറച്ചേരം ഒന്ന് തരുവോയിച്ച് നടക്കും
ഉം
ഞാൻ രാവിലെ നഴ്സറിക്കോയ പിന്നെ ആക്കൂലല്ലോ ചായ ക്ക് കടി പഴം വാട്ടിയത്
എല്ലാരും ചായക്ക കുടിച്ചോ
ഓഹ് എല്ലാരും ചായ കുടിച്ച് ഓരോരുത്തരു ഓരോ വൈക്ക്ങ്ങനെ പോയിന് കുട്ടികള് കളിക്കാൻ പോയിന് ഹസ്ബൻഡ് പൊറത്തു പോയിന്ന് അങ്ങനെ ഓരോരുത്തരോരോ വൈക്ക്ങ്ങനെ പോയി എന്താ ഇങ്ങളെ ചായകുടിയോക്കെ അവിടെത്തി കഴിഞ്ഞോ
ഇല്ലല്ല ചായ കുടിക്കാൻ ഒര്ങ്ങ്ളൊള്ളൂ കുട്ട്യേൾ വെര്ന്നോള്ളു രണ്ടാള് എത്തീട്ടൊള്ളൂ ഇഞ്ഞുണ്ടൊരാളും കൂടെ വരാന്
ഉം ഉം എങ്ങനെ ല് ബസ്സ്നോ നടന്നോ
ഇല്ല നടന്നാണ് ഒരാള് ഓട്ടോക്ക് വരും ഒരാള്നടന്ന് വെരും ഒരാള് ബസ്സിന് വരും
നടന്ന് വരുമ്പം കൊർച്ച് ടൈംഎട്ക്കൂലേ
ഉം ഉം ആഹ് ഇടത്തന്നേണ് സ്കൂള് സ്കൂൾ ബസ്സിന് പോണ്ട ദൂര ന്നുല്ല ഏടത്തന്നയാണ് സ്കൂൾ അപ്പൊ കൊറച്ചേരം നടക്കാള്ളതൊള്ളു
ആഹ്
ഒര് ഏയ്മിൻറ്റ് നടക്കാള്ള ദൂരള്ളൂസ്കൂൾക്ക് മഴയായിറ്റ് മ ക്ക കൊണ്ട്ങ്ങട്ട് വന്ന്ണ് ആകെനനഞ്ഞ്
രാവിലെ കൊടണ്ടോയില്ലേ
രാവിലന്നെ വെയിലായിര്ന്നല്ലോ അപ്പൊ കൊടെന്നും കൊണ്ടോയില്ല രാവിലെ മഴ പെയ്യാണെങ്കിമാത്രേ കൊടണ്ടോവൊള്ളൂ അല്ലെങ്കില് കൊടന്നും കൊണ്ടവുല അല്ലാഞ്ഞാല് കൊടണ്ടോവുല
ഉം
മഴെക്കെ നിന്നുളള കൊണ്ട് ഒക്കെനനഞ്ഞ് ബാഗ് നനഞ്ഞ് ബുക്ക്നനഞ്ഞ് ആകെ നനഞ്ഞ് വന്ന്
ആഹ് മഴയെക്കെ കൊണ്ടാലിപ്പോ പേടിയാല്ലേ
പേടിയാണ്
മഴ ചോരോളും കാത്ത്ന്നിട്ട്ണ്ടാവുലോ നല്ലമഴേനി
ആഹ് നല്ലമഴയേനു ഇപ്പൊ കുറച്ചേരം നല്ല മഴെയ്തല്ലോ പെരുമഴ പെയ്തില്ലിപ്പം ആഹ് ആഹ് അവ്ടെ മഴപെയ്ട്ടില്ലല്ലേ ഇവിടപ്പ നല്ല രാ ഉച്ചക്ക് ഒരു മഴപെയ്തു ഇപ്പൊ രണ്ടാമതൊര് മഴേം കൂടിപെയ്തു നല്ല രണ്ട് മഴ പെയ്ത്പ്പം
ഉം ഇവടൊന്നും പെയ്തീല്ല എന്താ ചായക്ക് കടി?
ചായക്ക് കടി ഇന്ന് പ്പം ബിസ്ക്കേറ്റാള്ളെ.
ഉം
ഇന്ന് പ്പ കടിയൊ ന്നും ഇണ്ടാക്കീല്ല. ഒന്ന് കിടന്നോയി. ഉച്ചഭക്ഷണം കഴിച്ചു കെട്ന്നു. അപ്പൊ പിന്നെ കടിയൊന്നും ഇണ്ടാക്കാൻ കഴിഞ്ഞീല്ല.
പരിപാടിണ്ടായിന്യൊ?
പരിപാടിയൊന്നുല്ല. ഉച്ചഭക്ഷണക്കെ കഴിഞ്ഞാണ്ട് അങ്ങനൊന്ന്, കൊർച്ചേരൊന്ന് റെസ്റ്റ് ഇട്ക്കട്ടെന്ന് വിചാര്ച്ച്. കെട്ന്നോയതാ.
ഉം
കെടന്നൊ അപ്പോത്തിന് പിന്നെ ഓല് വന്ന് കുട്ട്യേള് വന്നു. അപ്പൊ ചായൊന്നും അല്ല കടിയൊന്നുണ്ടാക്കാൻ സമയം കിട്ടീല്ല.
ഉം ഉച്ചക്കെങ്ങനെ ചോറ് കൊണ്ടോവലാ?
അല്ല ചോറ് സ്കൂൾന്ന് വാങ്ങും. മറ്റോള് ങ്ങട്ട് ഉച്ചക്ക് ങ്ങട്ട് വരും ഒരാള് ചോറ് തിന്നാന്. സ്കൂള് വടെ എട്ത്തന്നല്ലെ അപ്പൊ ഉച്ചക്ക് ഉച്ച ഭക്ഷണത്തിന് വിട്ണ സമയത്ത് ഇങ്ങട്ട് വീട്ട് ക്ക് വരും. വന്ന് ഭക്ഷണം കഴിച്ച് ങ്ങട്ട് പോവും.
ആഹ്
അയ്മാത്രം ദൂരല്ലല്ലോ കൊർച്ച് നടക്കാനല്ലോള്ളൂ.
ഉം
അപ്പ അങ്ങനെ വര്ന്ന് പോവും. വേറെന്താ പത്താം ക്ലാസ്സാരാരെങ്കിലും ഉണ്ടായിരുന്നോ ഇങ്ങളെ വീട്ടില്?
ഇല്ല ഇവടെ പത്ത് ഇബടെ പ്ലസ് ടു കഴിഞ്ഞതാ.
പ്ലസ് ടു കഴിഞ്ഞോ? പ്ലസ് ടു ല് എങ്ങനേര്ന്നു?
പ്ലസ് ടു ന് കൊഴപ്പെല്ല.
ഏത് സബ്ജക്റ്റായിരുന്നു ഇട്ത്തത്? എങ്ങനെ? ഏത് സബ്ജക് റ്റാണ് ഇട്‌ത്തീര്ന്നെ? സയൻസ്. സയൻസ് ആഹ്.
ഉം
എങ്ങനെ, ഇപ്പൊ എങ്ങനെ മാർക്കൊക്കെ.
എം എമ്പത്തഞ്ച് ശതമാനം. എമ്പത്തഞ്ച് ശതമാനം. ആഹ്.
നീറ്റ്
ഇല്ല നീറ്റിലൊന്നും താല്പര്യല്ല. ഓന് വേറെ എന്തെങ്കിലും നോക്കണം ന്നുള്ളെ ആണ്.
നീറ്റ്നൊന്നും ഓന് താല്പര്യല്ലാ.
ഏഹ് പിന്നെ എന്താ മെഡിക്കൽ ഫീൽഡിനൊന്നും താൽപര്യല്ലേ.
താല്പര്യം കൊറവാണ്.
ണ്ടോ
ഉം അതും ഇല്ല.
ഡിഗ്രിക്ക് പഠിക്കാന്നാ.
ഉം
ഉം ഉം.
വേറെ എന്തെങ്കിലും പഠിക്കാ സയൻസൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് പറഞ്ഞത് അന്ന് അങ്ങനെ എസ് എൽസിയില് ഫുള് എപ്ലസ് ഉണ്ടായിനി
ആഹ് ആഹ്.
അന്നങ്ങനെട് സയൻസ് എടുത്ത് സയൻസ് എടുത്ത് നല്ല ടഫ് ആണ്ന്ന് സയൻസൊക്കെ നല്ല ടഫ് ആയിരുന്നു പക്ഷെ എന്നാലും കുഴപ്പല്ലാത്ത മാർക്കുണ്ട്. നല്ലോ നമ്മള് നല്ല മാർക്കൊന്നും ഇല്ല.
ഫുള്ളായിട്ടൊന്നും കിട്ടിയില്ലല്ലെ.
ഉം ഫുള്ളായിട്ട് കിട്ടിയില്ല. വേറെ എന്തെിലെങ്കിലുംക്കെ നോക്കണംഞ്ഞ്.
ഉം ഉം. ഇനിയാണ്
ഡിഗ്രിക്കൊക്കെ ആവുമ്പോ നാല് വർഷം പഠിക്കുവാണല്ലേ.
ഉം ഇതുവരെ പിന്നെ നമ്മള് ഇങ്ങനെ സ്കൂൾന്ന് പോണ ആതിൽങ്ങനെ മുന്നോട്ട് പോയാം കണ്ടിന്യൂ ചെയ്ത് പോയാൽ മതി ഇനിയിപ്പം ഞമ്മളെ ഇഷ്ടത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയേണ്ട ചാൻസാണല്ലോ. ഇതുവരെ എല്ലാരും ഒരേമാതിരി ഇങ്ങനെ പഠിച്ചു പോയ
ചെയ്യാണ്ട് പഠിക്കുകവാണോ എന്തെങ്കിലും ഇപ്പൊ ജോലിയും കാര്യങ്ങളൊക്കെ
ആഹ് അതന്നെ ജോലിയൊക്കെ കിട്ടണെങ്കിലും നോക്കെ നീ എന്തെങ്കിലും കാര്യായിട്ട് പഠിച്ചെങ്കിലേ നമുക്കൊരു ഇത് വേണം ലക്ഷ്യം വേണം
ആഹ്
എന്നാൽ പിന്നെ ആഹ് ലക്ഷ്യത്തക്ക് എത്താള്ള ഒരു
മോന് എന്താണ് ആഗ്രഹങ്ങളൊക്കെ നോക്കുന്നെ ഏത് രീതിക്ക് പോകണംന്നാണ് അതോ വേറെന്തെങ്കിലും കോഴ്സുകളാണോ എളുപ്പം ജോലി കിട്ടണ കോഴ്സുകളാ
ഉം എളുപ്പം ജോലി കിട്ടൂല്ല ഏവിയേഷങ്ങനെ.. പറയണുണ്ട്
ആഹ് ആഹ്
എല്ലാത്തിനും അതിന്റേതായ ഒരു ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമല്ലോ ഞാൻ ഡിഗ്രി ഒക്കെ എടുത്ത് പഠിക്കുമ്പോ നാല് കൊല്ലം പഠിക്കണ്ടേ
ആഹ് ഇത്തവണ എല്ലാരും ഡിഗ്രി എടുത്ത് ഇങ്ങനെ ഇരിക്കാണല്ലോ എല്ലാരും ഡിഗ്രി
ആഹ് ഡിഗ്രി ഇല്ലാഞ്ഞാല് ഇപ്പം പറ്റൂല്ലാന്നാ പറയ്ണേ എന്തിന് എല്ലാത്തിനും ഇപ്പം ഡിഗ്രി വേണംന്നാ പറയ്ണേ
ഉം ഉം
അങ്ങനെ പറയ്ന്നെ കേട്ട് ഇല്ലാത്തവലും ഉണ്ടാവോല്ലോ എല്ലാവാരും ഇപ്പൊ ഒന്ന് തന്നെ പഠിച്ച് ഇപ്പം കഴിയൂലല്ല
ഇല്ലല്ല പല ആൾക്കാരും പല കൊലത്തിൽ അങ്ങനെ പഠിക്കും എന്നാ ശരിട്ടോ